കേൾക്കണ്ടാ എന്തൊക്കെയാ വിശേഷം
സുഖാണ് എന്താ പണി തുണിയൊക്കെ കഴിഞ്ഞാ.
ഉം ചായേക്ക കുടിച്ച് ഇങ്ങനെ ഇരിക്കാ ഇവിടെ അടുത്ത പണിക്ക് കേറീട്ടില്ല അടുക്കളേക്ക് പോണം ഫോണ് മ്മെ രുന്നാലേ ചായൊടി യൊ ത് കഴിഞ്ഞ് കുറച്ചേരം ഫോണായിട്ട് പോന്നതാ ഇനിപ്പോ അടുത്ത ട്രിപ്പെറങ്ങാൻ പോവും മീനൊക്കെ വെളെളാഴിച്ച് വെച്ചിട്ട് പോന്നതാ ഐസ് കൂടാൻ മുണ്ടി ഇന്ന് അടവാണ് അത്അടവറിയോ
ഇല്ല എന്താന്നാവോ ഏ
ഒരു ഒറപ്പൊന്നുല്ലാത്ത മീനല്ല ടേസ്റ്റുള്ള മീന് ഒന്നും വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല വേറെന്തേലും പേരാവും പറയാ ഓരോത്തർക്ക് ഓരോ പേരാണല്ലോ ഇക്ക അയിന്റെ പേര് അതേ അറിയുള്ളൂ വേറൊന്നും അറിയില്ല. മ് മ് മ് എത്ര ഐറ്റം മീനാ ഉണ്ടില്ലേ പലേ ഭാഗത്തക്കും പലേ പേരാ പറയാ ആ അത് പൊരിക്കണം അത്യാവശ്യം വലിപ്പണ്ട് ഇന്നലെ പിന്നെ അയലക്കറി വെച്ച്ർന്ന് ഇനീപ്പം ഇന്ന് കറി മീൻ കറി കാരണം അവൻ ഇന്നത്തെ കറിന്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്
ആഹ്
മിന്നേ ഈക്കക്കോ ഉച്ചക്കാ ആ കറീന്ന ഇണ്ടാവും മീൻ കറി ഇന്നല വെച്ച കറി ഇന്നു കൂട്ടാൻ നല്ല ടേസ്റ്റാലെ
ആഹ്
തിളപ്പിച്ച് വെക്കണം എന്നുള്ളൂ പുളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജി വെക്കണം ഉം രാത്രി കൂട്ടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തെളപ്പിച്ചു വെക്കും ഉം പിന്നെ ഒന്നും പറ്റൂല രാവിലെ കടീക്ക് വേണെങ്കിലും എടുക്കാം കടീക്കും മീൻകറീം നല്ലാം ടേസ്റ്റ് ദോശെക്കും പൂട്ട്കൊക്കെ ആ പക്ഷെ ഇന്ന് പിന്നെ പുട്ടൊക്കെ കടലക്കറിയാരുന്നു അപ്പൊ പിന്നെ എടുത്തീലാ അപ്പൊ പിന്നെ ഉച്ചക്ക് എടുക്കാൻ വിചാരിച്ചു
ആഹ്
അപ്പൊ കുട്ടിയെക്കൊന്നും മീൻകറിവല്ലാ പോവൂല അപ്പ പിന്നെ പുട്ടും കടലക്കറിയിണ്ടാക്കി
ആഹ് ആഹ് ചായ പരിപാടിയൊക്കെ കഴിഞ്ഞോ വന്നിട്ട്
ആഹ് ചായപരിപാടിയൊക്കെ നേരത്തെ കഴിയും. ആറരമണിയാവുമ്പോ പിന്ന ഇവിടക്ക കുടി തൊടങ്ങും എന്റെ ഹസ്ബന്റൊക്കെ കുടി ട്ട് പോവും ജോലിക്ക് പോവും പാക്കില് കൊണ്ടോവും ഉം അതെ കുടിക്കാൻ കുട്ടികളും തന്നെ വേറ കുട്ടികള് രണ്ടാളും സ്കൂളില് ആറ്നാപ്പയിന് ഓക്കും ഓൻക്കും ഓട്ടോ വരും ഇതിന് ആറേമുക്കാ അതേ ആറേ നാപ്പത്തഞ്ചിന് ഇറങ്ങും അവര് ആറെനാപ്പയിന് എറങ്ങും ആഹ് പണിയെല്ലാം കഴിയൊള്ളു ചായ പരിപാടി കഴിയൊള്ളൂ ചോറു കൊണ്ടോണംന്നുണ്ടെങ്കി അപ്പ അതും കയ്യും ചോറ് കൊണ്ടോണ്ട അപ്പത് കഴിയൂലെ അപ്പൊ അയിതങ്ങനെ വെയിറ്റെയ്യും പിന്നെ ഈ മഴയൊക്കെ അല്ലേ അപ്പ നേരത്തെ വക്കണ്ടാ വിചാരിച്ചിട്ട് ഞാൻ പിന്നാലും
ആഹ് ചോറൊക്ക പിന്നെ തണ്ത്തതാവും
ആഹ് അപ്പൊ പിന്നെ കുറച്ച് ലേറ്റായി വെക്കാന്ന് വിചാരിക്ക്ണതാ ഇഞ്ഞ്പ്പോ പോയിട്ട് ഞാൻ തീ പൂട്ടുള്ളൂ യിം കടിഒക്കെ ഗ്യാസ്മണ്ടാക്കും ചോറ് മാത്രം അടുപ്പത്തെക്കും അത് ഇതുവരെ റൈ കുക്കറിലേര്ന്നു ഞങ്ങളട്പ്പിന്റെ പണി അയ്ഞ്ഞപ്പോ കൈഞ്ഞ ഞാറായ്ചേന്നു അട്പ്പുൽഘാടനം പാലൊക്കെ കാച്ചി പായസൊക്കെ വെച്ചു ന്റ അട്ക്കളന്റെ പണി ഒക്കേര്ന്ന് അപ്പൊ കൊത്തി പൊള്ച്ച് അട്പ്പ് പൊർ ത്തോട്ട് മാറ്റി അട്ക്കളേൽ അഹ് വാണ്ടാച്ച്ട്ട് പൊ ത്ത വരാന്തെക്കാക്കി അങ്ങനെ ഇണ്ടാക്കി ഇന്നാ പിന്നെ സ്വസ്ഥായിട്ട് കത്തിക്കാ കര്തീട്ട്.
ആഹ്
ഉം അന്റെ കാര്യങ്ങളൊക്കെന്തൊക്കെ എന്താണ്ടാക്കി കടി പുട്ടോ?
ഇന്ന് നൂൽപുട്ട്
ആഹ് ഹാ നൂൽപുട്ട്ന് നൂൽപുട്ടെന്നെ ഇടിയപ്പമ് ഇടിയപ്പം നൂൽപുട്ടൊക്കെ പറിം എങ്ങനെ ഇഡലി തട്ട്ലാണോ അതോ മറ്റേ തട്ടോ?
ആ തട്ട് ആഹ് എന്റെേൽ കുക്കർൽ തട്ടർ
ആ തട്ട് വെക്ക്‌ന്നതും മ് ഇന്റൈലുംണ്ടത് മൂന്ന് ത തുള്ളോട്ടര്നിനെ ചെൽതിന് കൊറേ തട്ടുള്ളഹ്ണ്ട് ഉം ഉം. ന്റെ മൂന്നണ്ണത്തിന്റ ട്ടയ്ന്റുള്ള്ല് ഇഡലി തട്ട്ൽ ആ ഇഡലി പാത്രത്തിലും ചുറ്റുല്ലേ ആഹ് അതിന്റെ ആ കുയീൽ ഇങ്ങനെച്ച്ട്ട് അങ്ങനെ ഇണ്ടാക്കും ആൾക്കാര്
വെറും ഈ നൂൽപുട്ടിന്റെ തട്ട് മാത്രേ ഒള്ളു പരന്ന്ട്ട്ള്ളത് മറ്റേ വട്ടത്തിലല്ല
ആഹ്
അല്ലടി നമ്മളെ ഇഡലി തട്ടിൽ ല്ലെ ഇഡലി പാരുലെ മ്മൾ കുയീൽ ഉം ഏഹ് ഇഡലി ചുട്ണ പത്രംണ്ടാവൂലലേ
അ ഇല്ല അത് വെറും ഇങ്ങനെ മാത്രായ്ട്ട് വരുന്നെ.
ആ അങ്ങനെ ഇഡലി തട്ട് തന്നെ നമ്മക്ക് ഇഡലി പാത്ര. ന്റെ അത് അഅ് വാങ്ങീട്ട് ഐക്ക് ഞാൻ സ്റ്റാൻഡ് വാങ്ങി വെച്ചതാണ് ഞാന് ഇഡലിപ്പാ. ത്രം വാങ്ങി കുഴുള്ള ഇഡലിന്റെ ഇഡലിയൊക്കെ ചുട്ണ പാത്രം വാങ്ങീട്ട് പിന്നെ ഐക്കെറ് ക്ക്യക്കാൻ പാകത്തിന് അപ്പ തന്നെ അയ്ന്റെ കൂടെ തന്നെ ഇങ്ങൻത്തെ സ് സ്റ്റാന്റ്ള്ള ഒരു ഇഡലിത്തട്ട്ന്റെതും മാങ്ങീത ഐക് എറ്ക്കിയെച്ച്ണ്ടാക്കാൻ രണ്ടും മാറ്റി മാ
ഞാന് ഇങ്ങൻത്തെ പാത്രം വാങ്ങിയപ്പോ ഇഡലി തട്ട് കിട്ട്ണില്ല ഇഡ്ലി തട്ട്ന്റെ സെറ്റെ വര്നുള്ളു.
ആഹ് രണ്ടുംകൂടിണ്ടായ രണ്ടു ഉപകാരം നട്ക്കും.
ആഹ് ഇന്നാഈ കുക്കറിലോട്ട് പാഗത്ത് ഹ് ന്നങ്ങനെ നൂൽപുട്ട്ന്റെ തട്ട് നോക്കിയര് മു ഇഡ്ലിടെ തട്ട് വര്ന്നില്ല അഅ്സെറ്റാ ട്ടെ വര്ന്നാള്ളൂ അപ്പൊ ഇനിയും ആ പാത്രം മുഴുവൻ വാങ്ങിക്ക
ഉം അങ്ങനെ വാങ്ങി നാട്ട്ന്ന് പോയപ്പൊ കൊണ്ടോയതാ?
ആഹ് നാട്ട്ന്നെന്നെ എല്ലാവാ.
ഉം നാട്ട്ക്കെങ്ങനെ വരാ ഇങ്ങള് വർഷത്തില് വരോ?
വർഷത്തിലൊര്
ആ ഒരു മാസാ രണ്ടാസ്ത്തിനാ
ഒര് മാസ്ത്തിന്.
ഒരു മാസംന്ന്ട്ട് പൂവലാ വെക്കേഷൻ ടൈം ആണോ പ്പ ഓടല്ല ചൂടാ?
ആഹ് ഇപ്പ ചൂടിന്റെ ടൈമാ ഭയങ്കര ചൂടാ വെക്കേഷനായി
അപ്പൊ നാ നാട്ട്ക്ക് വര്ന ടൈം ഇപ്പളാ വെക്കേഷനാ വരാ
ആ വെക്കേഷൻ അല്ല ഞാൻ എന്റെ ഒര് ഡ് നവംബർ ഡിസംബർ ആ ടൈമിലാ വരാ
മ് മ് അപ്പൊ കുട്ടിക്ക് സ്കൂൾ ഇണ്ടാവൂലേ ലീവാക്കലാ
ആ ടൈമില് ഡിസംബർല് ഒര് ലീവ്ണ്ട് ആലീവ്‌ വർഷാപോവലൊട്ങ്ങിന്നത്
ആഹ് അങ്ങല്ലെ ഈ ഒട്ട പോല
ആഹ്
ഹസ്ബൻഡും പോരക്കല ഒരുമിച്ചിട്ടാവുല
ഹസ്ബൻഡ് പിന്നെ ഉം ഒരു വശത്തിട്ടുകാർക്ക് ലീവ് പോവളും
ഉം ഉം പിന്നെ എന്തൊക്കെയാ ചോറും കൂട്ടാനൊക്കെ ആയോ കൊണ്ടുപോകാനൊക്കെ റെഡിയായോ
ചോറിന്റെ റൈസ് കുക്കറിലോട്ട് ഇറക്കിട്ടുണ്ട് പിന്നെ നൂൽപ്പുട്ടിന്റെ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് മോൾ കഴിക്കാൻ അവന്നെ ഉള്ളു.
ഉം പിന്നെ തന്ന് ചോറ്റിക്ക് എന്താ കൂട്ടാന്? ഉം മീകിട്ടിയാ
പിന്നെ ക്യാബേജ് ആകാൻ
ഉം ഉം കറിയൊക്കെണ്ടായ പിന്നെ പണി എളുപ്പണ്ട്ല്ലേ എല്ലാം കൂടെണ്ടാവുമ്പളെ അയ്കാരം പരം എല്ലാം കൂടെ ആകുമ്പോ ബുദ്ധിമുട്ട് തോന്നാ.
ആഹ്
പിന്നെ പെരയിലെ പണിയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടേ അതൊക്കെ ഒഴിവുള്ള ദിവസം ഇന്ന് ഞാറ ഏതാ വെള്ളിയാഴ്ച്ച
ഒഴിവുള്ള ദിവസം വള്ളിയാച്ച
ഉം അന്നാവും ക്ലീനിങ്ങോക്കല്ലേ
പണിയൊക്കെ എന്നും ചെയ്തു പോകും എന്നും അടിച്ചുവാരി തൊടച്ചിട്ടല്ലേ പോവുള്ളൂ അല്ലെങ്കി സമാധാനം ഉണ്ടാവില്ല.
അയിന് ചളിയൊക്കെ ആ ഒരു മോന് കൂടുതലൊന്നും ഉണ്ടാവൂലല്ലേയ്
ഉം
എത്തിടാൻ ആളുണ്ടായ പിന്നെ നമുക്കൊരു വൃത്തി ഉണ്ടെങ്കി നമ്മളത് ചെയ്ത് പോവുമ്പോ തന്നെ ഒരു വൃത്തി ത്തി തോന്നുള്ളു
അങ്ങനെ ഫീലായി ഒന്ന് ചെയ്തു പോണം
ഉം നല്ലതാണ് എന്നാ പിന്നെ ബുദ്ധിമു ആഴ്ചയിൽ ലീവ് ഉണ്ടാകുമ്പോ നമ്മള് ഓരോരുത്തർക്കും മറ്റേത് അന്നേരം എല്ലേ കൂടെ ഒന്നെടുക്കുമ്പോ അന്ന് പിന്നെ ഒരു ലീവും ഉണ്ടാവുല്ല. മൊത്തത്തില് ക്ലീനിങ്ങിന് വെക്കുമ്പോളേ പിന്നെ പണി പെട്ടെന്ന് കഴിയൂല്ലേ അത വസം ചെയ്യുമ്പോ നമുക്ക് സിമ്പിളായി തോന്നും
ആഹ്
വല്ല്യ ബുദ്ധിമുട്ടുണ്ടാവൂല്ല
അല്ല ഇവന് ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര പണിയാര്ക്കും
ഉം അലക്കാനൊക്കെ ഡെയിലി അലക്ക് മെഷീനിൽ ഇട്ടിട്ട് പോല
അല്ല ഒരാഴ്ചക്ക് ഒക്കെ കഴിഞ്ഞു വന്നെൻ ശേഷ
ഉം ഓട്ടോമാറ്റിക് ആവൂല അതാവുമ്പോ പിന്നെ ഇട്ട് കൊടുത്ത മതില്ല ഉണങ്ങിട്ടണ് വരുല്ലോ മറ്റേതാവുമ്പോ പിന്നെ മറ്റേതാവുമ്പോ പിന്നെ നമുക്ക് അതി കൂടെവർക്ക് ചെയ്തപ്പം തന്നെ ആളും വേണം അത് വെയ്യും മുൻപലുംടു
കഴിഞ്ഞാ പിന്നെ അപ്പറത്തോട്ട് ഇടണം
ഉം ഇവിടൊക്കെ അങ്ങനത്തൊ പക്ഷെ നമുക്ക് സാധാ യൂസിന് നല്ലത് അതാണ് ഓ പിന്നെ മറ്റേതിപ്പോ ഒരു ഒറ്റ ട്രിപ്പിലങ്ങിട്ട അയിന്റെ ഇതെല്ലാം പോയി കഴിഞ്ഞ മറ്റേല് പിന്നെ നമുക്ക് വീണ്ടൂടാ അങ്ങനിട കൂട കൂട ഉപയോഗിക്കാൻ പറ്റും.
ആഹ്
അങ്ങനൊണ്ട് പിന്നെ എന്തൊക്കെ
എന്തൊക്കെ ഇങ്ങനെ പോകണ്ട്
മഴ അവിടെ ചൂടാണല്ലോല്ലേ ഇവിടൊക്കെ ഇങ്ങനെ ഒരു മഴ മൂടിയൊരു അവസ്ഥ മൂടികെട്ടിയൊരു കാലാവസ്ഥ ഉം ഉം പെയ്തട്ടൂല്ല ഇന്ന് ഇപ്പൊ പെയ്തട്ടില്ല ഇന്നലേം മേഞ്ഞാന്നും മൂന്ന് ദിവസായിട്ട് മഴന്നായിരുന്നു
ആഹ്
ഇന്നിപ്പോ ഒരു മൂടി കെട്ടിയ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിക്കണ്ട് വേണോ വേണ്ട വെച്ചിട്ട്
ഉം
പെയ്യും ഏത് നിമിഷം പെയ്യാന്നുള്ള ഒരു സാഹചര്യത്തിലാണിപ്പൊ ഞാൻ വെയില് വരാണോ പെയ്യയാണോ എന്താണോ ഒട്ടും അറിയില്ല ഹസ്ബന്റും മോനും ഒന്നും എണീറ്റിട്ടില്ലേ
ആയോ
ഉം അവിടെക്കെല്ല നല്ല വെള്ളല്ലേ എന്താ മഴ പെയ്ത് വെച്ചിട്ട് ഞങ്ങക്കൊക്കെ കിണറ്റില് നല്ല വെള്ളായി
അവര് എണ്ണീറ്റിട്ട്ണ്ടാവില്ലല്ലേ
ഇല്ല അവിടെ അവര് എണീക്കാനൊക്കെ ആവണേ ള്ളൂ ഒന്ന് എണീറ്റ് പിന്നേം കെടക്കടാം
മ്ഹ് പിന്നെ ഇനി രാത്രിയാവുല്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് വരിക
ആഹ് രാത്രിയാവും രാത്രിക്ക്‌ ഫുള്ളും ഇവിടെ ആക്കിയേച്ചു പോകും ഓ ഉച്ചത്തെ ഫുഡ് തന്നെ
ആഹ് അല്ല രാത്രി ഡ്യൂട്ടി ഉണ്ടാവലുണ്ടോ അത് എന്നും പകലന്നെ
പകരന്നോ
ഉം അത് പിന്നെ ബുദ്ധിമുണ്ടാവ അല്ല ഈ മാസത്തില് ഷിഫ്റ്റ് ചെയ്യണം പറേണ കേക്കാം നിങ്ങക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ലാരിക്കുല്ലേ
ഇല്ല ഇല്ല ഞാന് അങ്ങനെയുള്ളതിലല്ല
ഉം മോന് പിന്നെ മോൻ ഒന്നിലാ എത്ര എൽ കെ ജി ആഹ് എൽ കെ ജീലാ
ഉം
വേറെ എന്തൊക്കയ അതെന്തിയെ ഇത് നൂൽപുട്ടിന് എങ്ങനെ വാട്ടീട്ട് കൊഴക്കോ അതോ ചൂട് വെള്ളം പകർന്നിട്ട് ഒഴിക്കോ
ആദ്യം പൊടിയെടുക്കുക ഒരു ഒരുഗ്ലാസാ ഗ്ലാസി അങ്ങനെ ആവശ്യത്തിന് എടുക്കുക
ആഹ്
അത് പിന്നെ ആ കണക്കിനന്നെ വെള്ളം എടുക്കണു എന്താക്കിട്ട് തിളപ്പിച്ചിട്ടേ അതിലോട്ട് ഒഴിച്ച് ട്ട് അത് വാട്ടിയെടുക്കും
ആഹ് വാട്ടിയെടുക്കല്ലേ അല്ല അങ്ങനെ ആകുമ്പളാണ് സോഫ്റ്റ് ഇടിയപ്പം പിയാനൊക്കെ കയ്യുള്ളൂ മറ്റേത് പിയ്യാനൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും അങ്ങനെ ഒറച്ചിട്ട് വെക്കും അതെ ഉം ഒരുവിധം ആൾക്കാരൊക്കെ വെള്ളത്തിലിട്ട് കൊയക്കുന്ന കാണാം പിന്നെ അങ്ങന കൊയച്ച് നോക്കിട്ട് എനിക്ക് ഒരീസം ബുദ്ധിമുട്ട് കിട്ടീട്ട് ദേഷ്യം പിടിച്ചു പിന്നെ ഞാൻ പൊടി വാട്ടും ഉണ്ടാക്കണെങ്കില്
ആ അതന്നെ എളുപ്പം മാറ്റണം എന്നല്ലേ ഉള്ളൂ
കുറച്ചൊരു ലൂസിലും മാവ് വേണേനെ നല്ല ടൈറ്റ് ആക്കിയാലും ടൈറ്റ ആകും പീയുമ്പോ എന്നാ ലൂസാവാനും പാടില്ല അപ്പൊ വെള്ളം ഒലിച്ചിട്ട് നിക്കും രണ്ടിന്റേയും കൂടി ഒരു പരിധിയില് ഇങ്ങനെ കിട്ടണം ഇടിയപ്പം നല്ല ഇന്തതിലൊക്കെ കൊഴച്ചുണ്ടാക്കിയ നല്ല ടേസ്റ്റ് പക്ഷെ പീയാൻ കൈയിന് നല്ലോം ഉപയോഗിക്കണം എനിക്ക്‌ ഷോൾഡറു പിന്നെ കയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എപ്പളെലൊക്കെ ഒണ്ടാക്കുള്ളു സാധനൊക്കെ ഇവിടുണ്ട് അച്ചും കാര്യങ്ങളൊക്കെ പക്ഷെ ഒണ്ടാക്കാനൊരു പരം തോന്നും അങ്ങനെ ചുറ്റി ചുറ്റി വരണ്ടേ
ആഹ് കിറ്റി
ഇപ്പ ആ ഇപ്പൊ കരണ്ടിന്റെ ഇതുണ്ടോള്ളു സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത്
ഒണ്ടായിരുന്നു
ഉമ് ഞാന് വീഡിയോ കണ്ടയിന്റ അപ്പ അതൊക്കെ ആവുമ്പോ ഈസി ആയി തോണ പക്ഷെ മറ്റ മറ്റേതൊരു ബുദ്ധിമുട്ടണ കൈ കടഞ്ഞിട്ട് വെക്കൂല്ല നക്ക് ഉം ന്നാ ആയ്ക്കോട്ടെ ട്ടാ
ആഹ്
ശരിന്നാ